പറഞ്ഞോ ആ കേക്കാം പറഞ്ഞോളൂ.
എന്തൊക്കെയൊണ്ട് വിശേഷങ്ങള്?
വിശേഷം നല്ല വിശേഷം ഇന്ന്ന്നാണ്ട് വിശേഷം
നല്ല വിശേഷം ചായകളൊക്കെ കുടിച്ചോ?
ചായയൊക്കെ കുടിച്ചു യ്യോ ചായ കുടി ച്ച് കാപ്പി കഴിച്ചില്ല. കാപ്പി കഴിക്കാനൊക്കെ ആയിട്ട് പോവുന്നേഒള്ള്. അപ്പോ ഹോസ്പിറ്റലിലോട്ട്ന്ന് പോണം. അങ്ങനെ ഞാൻകര്തി പാത്രഒക്കെ ഒന്ന് കഴുകി വെച്ചിട്ട്. കാപ്പിണ്ടാക്കിയ പാത്രംക്കെ ഒന്ന് കഴു ചിട്ടാ പതുക്കെ കഴിക്കാനും ഇരുന്നിട്ട് പോവാന്നൊള്ളയിതില് നിക്കുന്നു.
ആഹ് ശെരി കാപ്പിയാണോ കഴിക്കാറ് ചായ കുടിക്കാറില്ല
ചായ രാവിലെ ചായ നമ്മളുടെ കാപ്പിന്ന് പറഞ്ഞ ഫു ഇതിനെയാ പറഞ്ഞണെ കാപ്പീന്ന്.
ഓ അത് ശെരി. അല്ലാണ്ട് ഞാൻ വിചാരിച്ചു ഞമ്മളെ കോഫി അതെ
ഇല്ലില്ല നമ്മളിവ്ടെ കാപ്പീന്ന് പറഞ്ഞച്ചാ കാപ്പി കഴിചച്ചോന്ന് ചോദിക്കത്തില്ലെ നമ്മള്
ആഹ് ആഹ് അതെ അതെ.
അതാ ആഹ ആഹ പിന്നെ. ആഹ പിന്നെ എന്തൊക്കെയുണ്ട്. എന്തൊക്കെയാണ് ഹോബീസ്.
ഹോബീസ് ബുക്ക് വായിക്കും, പാട്ട് കാണും, പിന്നെ മൂവീസ് കാണും, ട്രാവലെയ്യും. ഇതൊക്കെ തന്നെ നമ്മള ഹോബീസ്. ഉം
ആ ട്രാവല് ചെയ്യാല്
ഓ ട്രാവല് ചെയ്യാന് ഇഷ്ടാണ് അത് അധികം നൈ ഏറ്റവും ഭയങ്കര കേൾക്കുന്ന ആഹ് കേണ്ട് കുഞ്ഞു
കേക്കാം.
ആ നൈറ്റില് ട്ര റയ്ഡ് ഒക്കെയാണ് ഏറ്റവും നല്ലത്.
ആഹ് നൈറ്റ് ആണ് നല്ലത്.
ആഹ് അതെ നല്ല വൈബ ആഹ് അതെ അതെ അതും ബൈക്കുമല് പോവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വൈബ് പ്പണല്ലോ മഴ ആഹ് മഴയത്തൊക്കെ പോകണം അതാണ് ഭയങ്കര ഫീൽ ആയിട്ട് കിട്ട നമക്ക് ആഹ് അതെ
മഴ ഫുള്ള് നിറഞ്ഞുണ്ടി മഴ ഫുള്ള് നിറഞ്ഞോണ്ടിന്ന സൈഡ്
ആഹ് അതെ അതെ അതൊര് ഭയങ്കര ഫീലിങ്സും ടെൻഷനു മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആവാൻ ക്ക് പറ്റുവല്ലോ ആഹ് അതെ അതെ
പിന്നെ
ങ്ങള് അങ്ങനെ റൈടെയാറുണ്ടോ?
ഞാൻ മഴയത്തങ്ങനെ റൈഡ് ചെയ്യാറില്ല
ഓ അത്ശരി ഒരു ദിവസം അങ്ങനെ പോയി നോക്കണം എന്താണ് ഇതിന്റെരു ഫീല്
പോയി നോക്കണം
ആഹ് അതെ അതും ഞമ്മളെ നയിറ്റില് നല്ല നൈറ്റ് നല്ല തണുപ്പൊക്കെ ഇള്ള സമയത്ത് നല്ല മഴയൊക്കെ പെതിട്ട് ആഹ് മഴയൊക്കെ നനഞ്ഞിട്ട് പോകുമ്പോ നല്ലൊരു ഫീലാണ് അത് ഞമ്മളെ മൈന്റ് ഒക്കെ ഒന്ന് ഏറെ കൃഷയായിട്ട് പോണതോ നല്ല ഉന്മേഷൊക്കെ കിട്ടും നമുക്ക്
ആഹ. പക്ഷെ ഇവിടെ ഇപ്പൊ എൻ എച്ചിന്റെ വർക്ക് നടക്കുന്ന കൊണ്ട് ഇറങ്ങാൻ പറ്റ പറ്റത്തില്ല നൈറ്റ് റൈഡെയ്യാനും പറ്റത്തില്ല ഫള്ള് ചെളിയും പിന്നെ അവിടെ കുഴിയും ആഹ്
ആഹ് അതെ അതെ അപ്പൊ വണ്ടിയൊക്കെ നമുക്ക് പോകുമ്പോ സ്ലിപ്പായിട്ട് പോകാനൊക്കെ ചാൻസ്
ഓ സ്ലിപ്പയിട്ടൊക്കെ പോകാൻ ചാൻസ് ഇണ്ട്
ആഹ് അപകടം നടക്കാനും ഭയങ്കര ബുദ്ധി
ആഹ്
ട്ടക്കെ വരുംല്ലേ
അത് ന്നെ അത് ന്നെ കാരണം നൈറ്റും കൂടെയല്ല നൈറ്റ് മഴയൊക്കെ തോന്നിക്കുന്ന ടൈമും കൂടെയാണ് അവർ കൂടുതലും പണി ചെയെയ്യുന്നത് അവിര്ടെ റോഡ് പണി അപ്പം അങ്ങനെയും കൂടെക്കെ ആ കുമ്പോ ബുദ്ധിമുട്ടാവും നമക്ക്
ആഹ് അതെ ആക്സിഡന്റിന്റെതൊക്കെ കൂടുതലായിട്ട് ആഹ് സമയത്താണെല്ലോ നടക്കുക പിന്നെ ഉച്ചക്കക്ക്ള്ള ഫുഡൊക്കെ ആയോ
ഉ ഉച്ചരില്ല ഫുഡൊന്നും ആയില്ല ആഹ് ഒന്ന് സീ കന്നിയ ആക്കാന്ന് വെച്ച് ഹോസ്പിറ്റലിലോട്ട് പോവേല്ലേ
ഓ ഹോസ്പിറ്റലിൽ എന്തേനു അസുഖം സുഖല്ലേ
ചുമയാണ് ചുമ കാണിക്കാൻ പോകുന്നു നല്ലെ ഹസ്ബൻഡ് വറവ് കേറിക്കണ പോലെ വറവ് വന്ന് താടിമേലടിച്ച് മുറിഞ്ഞു അങ്ങനെ അത് കാണിക്കണം എല്ലാം കൊണ്ട് എല്ലാം എല്ല കൊണ്ടും
ഓ അയ്‌ ശരി അല്ല അപ്പൊ ഇത് മഴ ക്കാലല്ലേ മഴ ക്കാലത്തധികം പനീൻ്റെതാണല്ലോ വര മമ്മീ കഫേർട്ടൊക്കെ ആയിട്ട് ങ്ങള് പിന്നെ ഈ പിന്നെ ചുമ ക്ക് പിന്നെ കപ് സിറപ്പന്നും കൊടുത്തിട്ടില്ല?
സിറപ്പ് യൂസ് ചെയ്തുകണ്ടിരിക്കയായിരുന്നു മൂന്ന് ദിവസം യൂസ് അഞ്ചു ദിവസം കുടിക്കാൻ പറഞ്ഞു അഞ്ചു ദിവസം കുടി പിന്നെ ആവിയൊക്കെ എടു നോക്കി എന്നിട്ടന്നു കുറ
ന്നിട്ടൊന്നും കുറവില്ലല്ലേ പക്ഷെ ഞമ്മൾ ആയുർവേ തത്തില്ണ്ടല്ലോ നല്ല കപ് സിറപ്പ് കൃഷ്ണ തുളസി കപ് സിറപ് അത് കുടിച്ചാ വേഗം മാറുവല്ലോ
ആഹ് ആയുർവേദത്തിലുണ്ട് ആയുർവേദത്തിലുണ്ട് പക്ഷേ ആയുർവേദ ഇതുവരെ നോക്കിയില്ല നോക്കണം നോക്കട്ടെ ഇതൊന്നും കൂടെ കൊണ്ടോയി കാണിച്ച്
ആഹ് അതെ അതെ പക്ഷെ ആയുർവേദത്തിൽ നല്ലൊരു കഫ്സിറ ണ്ട്ട്ടോ നമ്മളെ പിന്നെ കൃഷ്ണ തുളസി
ആഹ് ആഹ് അത് ന്നെ അത് തേനാ റിയ അറിയാ. അതുപോലെ തന്നെ പഞ്ചക കസ്തൂരി. ആ ആഹ് ആഹ്.
നമ്മക്ക് സൈഡ് എഫക്ട് ക്കൊന്നും വരൂലല്ലോ. നമ്മൾക്ക് അത് അതിന്റെ അതൊക്കെ ഇങ്ങട്ട് പോയി കിട്ടി അവിടെ നല്ലതായിട്ട് കി റ്റാണല്ലോ ചെയ്യണത്. ഞമ്മള ആരോഗ്യത്തിനു കേടില്ലല്ലോ.
ആഹ് അതേന്നെ അതേന്നെ. അതുല്ലാ പതുക്കെ കുറയത്തുള്ളൂ. സൈഡ് എഫക്ട് അധികം ഇല്ലേ ന്താനും. എന്തുകൊണ്ടും ആയുർവേദം നല്ലേന്ന് തോന്ന് കാരണം എന്റെ അനീത്തിന്റെ മോനെ ആയുർവേദ അവന് ജനിച്ചപ്പോ മുതൽ ആയുർവേദ
ആഹ് അതെ സൈഡ് എഫക്റ്റ് ഇണ്ടാവൂല
ആ അതന്നെ സൈഡ് എഫക്ട് കാണത്തില്ല.
ഓ ശരി ആ അതക്കെന്താലും അസുഖം വന്ന ണ്ടെങ്കിലും അതിന് ഒരു ഇതുണ്ടാവില്ല. എന്താ പറയാ സൈഡ് എഫക്റ്റ് ഒന്നും വരൂല.
ആ അതന്നെ ന്നെ.
പക്ഷെ മാ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ള് മാറ്റവും കിട്ടും.
ആ അത് തന്ന. പക്ഷെ അധികം ഇത് ഉണ്ടാ
ഉം
ഓ പിന്നെന്താച്ചാ ചിലയിടങ്ങളില് ഈ പത്യൊക്കെ നോക്കാൻ പറയും. ചെല ചെല ഫുഡൊന്നും കഴിക്കരുതെന്ന് പറയും. മരുന്നൊക്കെ കാണും ആ
ആ അതെ നമ്മളെ എരുപുളിയൊന്നും കൂട്ടരുത് ന്നൊക്കെ പറയ ചെല മരുന്ന ഓ അയ്ശരി അ
തന്നെ ആ ഞാൻ ആയുർവേദം യൂസ് ചെയ്തോണ്ടിരുന്നതാണ് പിന്നെ ഞാൻ മാറിയതാ ഒരലർജി കൂടി പോയി അങ്ങനെ ചെയ്താണ് ആഹ്
ചെയ്താ മതിലൊ നമ്മള് വെറും വയറ്റിൽ തേനില് മഞ്ഞപ്പൊടി അരിച്ചിട്ട് കുടി ച്ചാ മതിയല്ലോ
അതിലൊന്നും ഒരു രക്ഷ ഇല്ലായിരുന്നു. അതില് ഇല്ലടാ അതില്, അതിലൊന്നും ഒരു രക്ഷയില്ല. പൊടിയടിക്ക് മ്പോ പിന്നെ തുടങ്ങും. പൊടിയടിച്ചൂടാ അങ്ങനെയുള്ള പ്രശ് ങ്ങളൊക്കെണ്ടായിരുന്നു അതിപ്പോഴും ഉണ്ട് ഇപ്പൊ പിന്നെ മെഡിക്കലിലൊക്കെ പോയിട്ടൊക്കെ വന്നു ആ
ഓ അയ് ശരിയായോ
ഓ ഇപ്പം മാറീന്ന് പറയാ ഓ ഇപ്പം മാറീന്ന് പറയും ഇപ്പൊ ട്രീറ്റ്മെന്റിലാണ് ഇപ്പൊ ഒരുവിധം ഇതായവന്ന മഴ ജസ്റ്റ് ഒന്ന് നനഞ്ഞു അങ്ങനെ വന്നപ്പോ പിന്നും ചൊമയും
ഓ ഓ ഓ വീ തുടങ്ങിയി ണ്ടാവല്ലേ. അപ്പൊ നമുക്ക് ഈ പൊടികള്, പിന്നെ യാത്ര ചെയ്യുമ്പോള്ള പൊടികള് അങ്ങനെ യാ ചെയ്പോ അ
യാത്ര ക്ഷീണം ആ മാസ്ക് യാത്രയ്യുമ്പോ മാസ്ക് ഇടും. പൊടി അടിക്കാതിരിക്കാൻ വേണ്ടി മാസ്ക് ഇടും. ഉം.
മാസ്ക് ഇട്ടാലെ പോലെ ഓ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മാസ്ക് ഇടുമ്പോ?
ആ അതന്നെ മാസത്ത്പ്പം നല്ല ബുദ്ധിമുട്ടാണെ ഇടാതിരുന്ന് അവിട്ന്ന് പറയുന്നെ അവിട്ന്ന് പറയുന്ന ഒന്ന് ചെറുത് ക്ലിയർ ആവുന്നില്ല ചില സമയത്തെ
ആഹ് ഓ അത് ശരി കേൾക്ക്ണ്ടോ ആ ഓക്കെ ഓക്കെ ചെറിയെ റൈഞ്ചിന്റെ ഇഷ്യ ആണ് തോന്ന്ണ്ട് ഉം ആ അതെ പിന്നെ കാലാവസ്ഥക്കെ എങ്ങനെ
ഏഹ് ചൂലവ്ടണ്ട് കാലാവസ്ഥ കുഴപ്പൊന്നുല്ല അങ്ങനെ പോകുന്നു ഇന്ന്പ്പം മഴ കോള് കൊണ്ടു തുടങ്ങിയത ഓ മഴയേ ഒള്ളൂ ഇന്നും ഇന്നലെ പെയ്തില്ല ഇന്ന് ചെറുതായിട്ട് ഒരു കോള് കൊണ്ട് വരുന്നു ഇക്കാ ചൂട് ഫ്രണ്ടിലുണ്ട്
അയ്‌ ശെരി ഇപ്പഞ് അധികം മഴ കിട്ടാറില്ലല്ലോ എങ്ങനെ
ആഹ് ആഹ് എനിക്ക് പൊ പൊടി പറ്റാത്ത കൊണ്ട് ആഹ് ആ അതന്നെ സോറി ഞാൻ ഓർത്തില്ല സ്ഥലം മറന്ന് പോയി ആ പൊടി എനിക്ക് പറ്റത്തില്ലല്ലോ അപ്പൊ അവര് പറഞ്ഞു അവര് പൊടിയങ്ങ് തൂക്കാന്ന് പറഞ്
ഓ അത് ശരി അപ്പൊ ഹെൽപ്പിനൊ ക്കാളുണ്ടല്ലോ അതന്നെ ഒരു വല്യ കാര്യാണല്ലോ
ഓ ഇക്കന്ന് ഇപ്പൊ ഇവിടെ നിക്കല്ലേ ഇക്കെല്ലാം തടി വന്ന് താടിലിടിച്ച് ഭയങ്കര വിഷയായത് ഇപ്പൊ വേദനയും ചെറിയ നീരുണ്ട് ന്നാലും ഒന്ന് ഹെൽപ് ചെയ്യാന്ന് പറഞ് നിക്കാണ് ഇല്ലടാ നീര് കല്ലിക്കത്തില്ലേ അങ്ങനെ പിടിക്കുമ്പോ ഉപ്പിട്ട് അങ്ങനെ പിടിക്കുമ്പോ കല്ലിക്കത്തി അങ്ങനെങ്ങാണ്ടോ പറയൊല്ലോ പണ്ടുള്ളോര് ഹലോ
ഇല്ലില്ല അത് ഞമ്മൾ നീര് പോകാൻ ഹലോ കേൾക്കുന്നില്ല
ആ ഓ ഇടക്ക് സൗ പോയത് ഈ ചൂട് ഹലോ കേക്കാവോ
ആ കേൾക്കുന്നുണ്ട് പറയോ
ഓക്കെ അവിടെ റൈഞ്ച് ഇഷ്യു ഉണ്ട്ട്ടോ അപ്പൊ ചില സമയങ്ങളില് ഈ ചൂട് വെള്ളം അങ്ങനെ പിടിച്ചുടന്നാ പറയുന്നെ നീര് ചൂട് വെള്ളം ഉപ്പിട്ട് പിടിച്ചുടന്ന് പറയും
ഓ അതെ അല്ലാ നമ്മള് ചേ ആ ഹലോ
ചെലോട്ത്ത് പക്ഷേ അങ്ങനെ പിടിക്കുന്ന് തോന്നുന്നു ഹലോ ചെലോട്ത്ത് അങ്ങനെ പിടിക്കുന്ന് തോന്നുന്നു
അ അല്ല ഞങ്ങളൊക്കെ ഇവിടെ ചെയ്യാറുണ്ട് ആ കേൾക്കുന്നുണ്ട്
ആഹ് അതന്നെ ചെല സ്ഥലത്ത ആ ചില സ്ഥലത്ത് പിടിക്കും പക്ഷെ ചെലോര് പറയെ ആ ഇട ഇടയ് ഇടയ്ക്ക് ക്ലിയർ ആവ് ഇടയ്ക്ക് ക്ലിയർ ആവുന്നില്ല ഇടയ്ക്ക് പോവ്ന്ന് എടക്ക് ക്ലിയർ ആവുന്നില്ലടോ
ഹലോ
ഹലോ ഇടക്ക് ക്ലിയർ ആവുന്നില്ല ഇടക്കിടക്ക് പോവുന്നു കേക്കാവോ ഹലോ റെയ്ഞ്ച് പ്പൊ ഒട്ടും കിട്ടുന്നില്ല ഹലോ ഹലോ ഹലോ
കേൾക്കുന്നില്ലല്ലോ നിങ്ങള് പറയുന്നത്
ഇല്ലടാ എട എടയ്ക്ക് ക്ലിയർ ആവുന്നില്ല നിങ്ങൾ പറയുന്നെ ഇടക്ക് ക്ലിയർ ആവുന്നില്ല
ഇങ്ങൾ പറയണുന്നത് ശരിക്ക് കേൾക്കണില്ല
ഞാൻ കൊറച്ചരം മിണ്ടാതെ നിന്നു കാരണം നിങ്ങള് പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കത്തില്ലായിരുന്നു
ഓ അത് ശരി ഇപ്പ കേൾക്കാവോ അ ഇപ്പ ഇനിക്ക് കേൾക്ക്‌ണ്ട്
ഇപ്പൊ എനിക്കും കേക്കാം
ആഹ ഓക്കെ
ആഹ ആഹ ആ
ഉ അല്ല അപ്പൊ ചൂടുവെള്ള ത്തില് ഉപ്പിട്ട് പിടിക്ക്‌ണത്
അത് ചെലോടുത്ത് പറയും ആ ഇവിടെ ചെയ്യാറില്ല ഇവിടെ ഇവരൊക്കെ പറയും കല്ലിക്കും അങ്ങനെ ചെയ്തൂടാ ഇവിടെ വെച്ചൽ നീര് വരുമ്പോഴത്തേക്ക് ഐസ കട്ട വെക്കാറാ പതിവ്
അത് നമ്മള് വീക്കം വരുമ്പോഴെല്ലേ ഐസ് വെക്കുക നമ്മള് ചുടുവെള്ളത്തില് ഉപ്പിട്ട് പിടിച്ചണെന്നുണ്ടെങ്കിൽ അത് നീരൊക്കെ പോവാനല്ലേ നല്ലത്
പക്ഷേ ഇവിടെ അങ്ങനെയ അറിയ ഇവിടെ അങ്ങനെ ചെയ്യത്തില്ല
ഓ അയിശെരി അല്ല പല സ്ഥലത്തും പല ഇതായിട്ടല്ലേ നടക്കണത്
പല രീതിയാ പല രീതിയാ പല മരുന്ന് അങ്ങനെയൊക്കെയാണ്
ആ ആ എന്നാ ശെരിട്ടാ ഞാൻ വിളിക്കാവേ
ഓക്കെ ഓക്കെ
ആ ഹം